ഹലോ
ആ എന്തുണ്ട്
ആ സുഖായിട്ടരിക്കുന്ന എന്തിന്റെ വിശേഷം മഴയൊക്കെ ഉണ്ടോ
മഴയില്ല ഇന്ന് രാവിലെ ചെറിയൊരു കോള് ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല വെയില് ആ പിന്നെ അവിടെയോ
ചെറിയൊരു ചാറ്റല ഉണ്ടായിരുന്നു പൊഴിഞ്ഞു പോയി മഴ ആ വലിയ മഴയായിട്ട് പെയ്തില്ല ഇപ്പൊ ചെറുതായിട്ട് ഇടീടടെ കുടുക്കോ ക്കെ എവിടക്കൊയൊ കേൾക്കുന്ന
ആ എന്തൊരു കാലവസ്ഥ യാണല്ലേ?
അത് ഇവിടെ ഏ മഴയാണെങ്കി ഭയങ്കര മഴ നിർത്താതങ്ങ് മഴയായിരിക്കും പിന്നെ വെയില് തെളിഞ്ഞാ ഭയങ്കര ചൂടും അതെ മഴയാന്നെ ഭയങ്കര തണുപ്പും ആ പിന്നെ ഫുഡ്ടോക്കെ
ആ കഴിച്ചു കഴിച്ചു
ആ
കുഞ്ഞുണ്ടേ കുഞ്ഞിന് കൊടുത്തിട്ട് കുഞ്ഞ് കഴിച്ചില്ലാ
അഹാ എത്ര വയസാ
വൈസ്‌
ആ ഉം എന്റെ ഒരാളുള്ളൂ ഒറക്കവാ
അത് ശരി എത്ര വയസുണ്ട്
രണ്ടേകാല്
ആ
ഉം പിന്നെ മൂത്തആക്ക് ചോറ് കൊടുത്തു ഇത് ഞാൻ ഈ സമയംത്തൊറക്കീതാ അന്ന് വെച്ചാ ഹസ്ബൻഡന് ജോലിക്ക് പോകണം അപ്പം നൈറ്റ് ആയിന്ന് അപ്പൊ പുള്ളി ഉറങ്ങാൻ കിടന്ന് ആ ഒരു ടൈമ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരി ക്കാൻ വേണ്ടി ആ ഒരു സമയം മെയ്ന്റെയ്ൻ ചെയ് ചെയ്തി ചെയ്യാൻ ഒറക്കീതാ
ആഹ് ഹാ
പിന്നെ ഭയങ്കര ബഹളായിരിക്കും
ആഹ് ഇവിടെ അതൊക്കെ തന്നെ
മൂത്താളുണ്ട് ആ ആ പിന്നെ നാലര വയസ് അപ്പ ആള് രണ്ട് പേ കൂടാകുമ്പോഴത്തേനും ഭയങ്കര ബഹളമാവും-
അത് ശരി മ് ഹ്-
പിന്നെ ആഹ് മുത്താൾന്നെ- അംഗനവാടി വിടുന്നൊണ്ടോ?
അല്ല എൽ കെ ജില- ആഹ്ഹാ എൽകെജി വിടുന്നുണ്ടോ അപ്പം- ആ ഇന്ന് ശനീഞയറും വന്ന് കഴിഞ്ഞ ഭയങ്കര പ്രശ്നവാ-
ആഹ്ഹാ -
ഒള്ള ആഹ് മൊത്തം എടങ്ങേറും ഒണ്ടാക്കും-
അത് ശരി ആഹാ സ്കൂളിൽ പോവാനൊക്കെ ഇഷ്ടമാണോ
ആ സ്കൂളിൽ പോകുന്ന ഇഷ്ടമാണ് കാരണം സ്കൂളിൽ പോകുന്നത് പാർക്കിൽ കളിക്കാനും ടി വി കാണാനും അവിടെ ഇരി- കാർട്ടുൺ വെച്ച് ടിവിയില് സെറ്റ്- ചെയ്ത് കാണിച്ചു കൊടുക്കുവല്ലോ അപ്പൊ ഇത് രണ്ടു വാണ് ആള് ഉ അപ്പൊ അണ്ണന് ഭയങ്കര സന്തോഷം പോവാന് പിന്നെ ഹോം വർക്കൊക്കെ തന്നു വിടുന്നുണ്ടെങ്കിലും ഈ അടിയും വഴക്കും ബഹളത്തിലോട്ടും അങ്ങനെ അധികം പോകുന്നില്ലല്ലോ
ഓ അതെ അതെ ഉം
ആ സ്കൂളിൽ തന്നൊയിരുന്നു അവള് പ്രീ- കെ ജി പോയത്
ആഹാ മോളാണോ
ആ മോളാ മൂത്താള് മോള് എളയാള് മോന്
അപ്പാ ഭയങ്കര സന്തോഷാ പോകുന്നതൊക്കെ.
ഉം ഉം
ഉം അപ്പ ഇതുവരായിട്ട് അവിടെ വഴക്ക് അടി പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ലല്ലോ ഇനി കുറച്ചും കൂടൊക്കെ കഴിയുമ്പോ ഇപ്പൊ പുതുമോടിയല്ലേ ജൂണ് ഒന്നിന് സ്കൂള് തൊറന്ന ഒരു രണ്ട് മൂന്നാഴ്ച അല്ലെങ്കി ഒരു മാസം ഒക്കെ അവര് കൊറച്ച് ലിബറലായിട്ട് വി
ഓഹ് ഓഹ് അതെയതെ ഉം ഉം
പിന്നെ അങ്ങോട്ട് എങ്ങനാന്നറിയത്തില്ല ഇതുവരെ പ്രി കെ ജി ലേന്ന് വെച്ചാ കളി മാത്രേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ പഠിക്കുന്നതിന് ഫുള്ള് അവര് പിടിച്ചിരുത്തത്തില്ല ഇങ്ങനെ ആഹ് ഏഹ് ശീലങ്ങളും മാനേഴ്സ് അതൊക്കെ പഠിപ്പിച്ച് വിടത്തേയൊള്ളൂ.
ഉം ഉം
ഉം പിന്ന
സ്കൂളിലെ കാര്യം ക്കെ എന്നും വന്ന് പറയുവോ?
ആഹ് സ്കൂളിലിന്ന് എന്തോ പഠിപ്പിച്ചേ, ആ ടീച്ചർ എന്തോ പഠിപ്പിച്ച് ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. ഈ ലൈനാ പക്ഷെ ആളെല്ലാം ശ്രദ്ധിക്കുന്നകൊണ്ട് കേക്കുന്ന കൊണ്ട് നമ്മള് ശ്രദ്ധിക്കുന്നില്ലാന്നൊണ്ടെ പാട്ടൊക്കെ പാടും നമ്മളെ പാടി കേപ്പിക്കത്തില്ല.
ഒറ്റക്കിരുന്ന് ചെയ്യും അല്ലേ?
ആഹ് ഒറ്റയ്ക്ക് ഇരുന്നുചെയ്യും. ആരും ശ്രദ്ധിക്കുന്നില്ലന്ന് കണ്ടാ പാട്ടൊക്കെ പാടും പിന്നെ കഥയൊക്കെ പറയും ഹേ പാ അവൾടെ പാവയൊണ്ട് അപ്പ അതിനോടിര്ന്ന് കഥ പറഞ് കൊടുക് ക്ക്‌ന്നയൊക്കെ കേക്കാ
അത് ശെരി.
പിന്നെ അവ്ടെ പഠിച്ച കാര്യങ്ങള് അനിയനെ പഠിപ്പിക്കലും ഒക്കെയാ, പക്ഷെ നമ്മള് ചോദിച്ച ഒന്നും പറയത്തില്ല.
ആഹ് ആഹ് രണ്ടാളും കൂടെ അടിയുണ്ടോ?
ഓ പൊരിഞ്ഞ തല്ലാ.
ഉം ഉം
മോമ് കൊടുക്കുമ്പോ ഒരടി അവള് തിരിച്ച് കൊടുക്കും അതൊരു പതിനൊന്നടിക്ക് തുല്യമായിരിക്കും.
ആഹ് അതെ അതെ മൂത്ത ആളല്ലേ.
ആ മൂത്താള് കൊടുക്കും തിരിച്ച്. ഉം പിന്നെ പോകുന്ന വഴിക്ക്‌ അവളൊന്നു ഞോണ്ടീട്ടും പോകും. മൂത്തത് മോളും ഇളയത് മോനുവാ.
ആഹാ മോനാ മോനാ മോനാ ആയത് കൊണ്ട് ഒന്നേകാൽ വയസിന്റെ ആ കാര്യം ഈ അടുത്ത സമയത്താണ് എന്നെ - അമ്മേന്ന് വിളിച്ചത്
ആഹ് ഹാ
ആ ആദ്യം അച്ചയാണ് വിളിച്ചെ അച്ച്ചാ അച്ചാ അച്ചാ വിളിക്കും അമ്മ വിളിക്കാൻ താമസ വായിരുന്നു ഉം ഇപ്പൊ വിളിക്കാറുണ്ട് ഉം
മോള് അങ്ങനാർന്ന് മോള് ന് പപ്പാ പപ്പ എന്നും പറഞ്ഞുണ്ടായി നടക്കുന്നെ അമ്മാന്ന് വിളിക്കത്തില്ലാർന്ന് പക്ഷെ അതുടെ തീർന്ന് മോനുണ്ടായപ്പം അവനോട് പപ്പാന്ന് വിളിക്കാൻ പറഞ്ഞാൽ ഇല്ല അമ്മന്ന് പറയുവാർന്ന് അവന് എല്ലാ അമ്മയായിര്ന്ന് അപ്പൂപ്പനും അമ്മയും എല്ലാ തുഅമ്മയാ പപ്പയായിരുന്നേൽ ചേച്ചിയും വരെ ചേച്ചിയുടെ അടുത്ത് പോന്നത് അമ്മ ടീന്ന് വിളിച്ചോണ്ടാ
ആ ആ
ആ അങ്ങനൊള്ളത് ആളെപ്പോഴും കാര്യം ശ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല
ആ ഇവിടെ ദ്യയ വല്യ ചേച്ചിന്ന് വിളിക്കാറുണ്ടായിരുന്നു അമ്മയ്ക്ക് പകരം ചേച്ചിന്നായിരുന്നു വിളിക്കുന്നത് ആ ആ ആങ്ങളെയും ആങ്ങളമാരൊക്കെ വിളിക്കും അതെ അതെ അനീത്തിയും ആങ്ങളമാരൊക്കെ വിളിക്കും രിക്കല്ലോ അത് കേട്ടിട്ടായിരിക്കാം
ആ
പക്ഷെ ഞാൻ എന്റെ അമ്മയും അമ്മേന്ന് വിളിക്കുന്ന ആൾ കേക്കുന്നുണ്ട് എന്നാലും അത് വിളിക്കാറില്ല
ആ അങ്ങനെയല്ല നമ്മളിപ്പം അ പറഞ്ഞു കൊടുക്കുവല്ലോ ഇത് അ അന്ന് അമ്മവിളിക്കണം അല്ലെങ്കിൽ അച്ഛാന്ന് വിളിക് അന്റെ അച്ഛനെ വിളി പറ അങ്ങനെ പറയുമ്പോ അവര അത് അത്ച്ഛനാണ് അത് മെന്റലി അവർക്ക് സെറ്റാവും. മ് പിന്നെ ഇവിടെ മോളെ ഇപ്പഴും നടന്ന് അമ്മ അമ്മാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത വിട്ടിട്ടാണ് ഇവൻ അമ്മാന്ന് വിളിച്ചത് ആ പിന്നെ ബാക്കിയുള്ളവരെ അവള് വിളിക്കുന്നുണ്ട് കാര്യം പറയുന്നുണ്ടെങ്കിലും ആള് കാര്യം പറയാൻ കുറച്ച് സ്ലോയാ ആ ഇപ്പഴും കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടില്ല എല്ലാം ആയി വാ
ഓ ആ ആഹ ഉം അവിടെ ചോറ് കഴിച്ചോ
ആഹ ഫുഡ് കഴിച്ച് ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോഴായിരുന്ന് വിളിക്കാന്ന കാര്യം
ഉം പിന്നെ വേറെ എന്താ സ്പെഷ്യൽ ഇന്നും അങ്ങനെ ഒന്നൂവില്ല സാധാരണ സൺഡേ എന്തെങ്കിലും സ്പെഷ്യൽ കാണുന്നയാ ഇന്ന് എൻ്റെ ഹസ് ഹസ്ബന്റിന് ജോലിക്ക് പോകണമായിരുന്നു അത് കാര കാരണം ആള് സധാരണ ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും ഇന്ന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച ഒന്നും ഇല്ല സാമ്പാറുണ്ട് പിന്നെ ഉണക്ക മീൻ കറിവെച്ചു ഉം
അപ്പൊ വേറെ വീട്ടില് വേറെ ആരും ഇല്ലേ
ആ ഞാൻ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്റെ അമ്മയും പപ്പ ഉണ്ട് ആ അങ്ങനെ ഉണ്ട് അവനാണെങ്കിൽ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നതേ ഉം അവൻ ഈ ദിവസത്തില് വരും വന്ന് രണ്ടു നാൾ ആ രണ്ട് മൂന്ന് ദിവസം നിൽക്കും അതിന് ശേഷം തിരിച്ചു പോകും. ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോയത് ഉം
ഉഹ് ഇവിടെ ഞങ്ങള് മാത്രേയുള്ളു പിന്നെ ആഹ് എന്റ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു അപ്പം വയ്യാതെ അമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അമ്മയും പപ്പയും കൂടെ നാട്ട വീട്ടിലേക്ക് പോയി ഉം അപ്പൊ അതുകൊണ്ട് ഓ കൊഴപ്പില്ല അത് അ അങ്ങ ഒരിതില് പോവും
ആഹ് ഹഹ
ആ മോൾക്ക് ആറുമാസമുള്ള സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വന്നിന്നതാ പിന്നെ ഇന്ന് ശീലവായി
ആഹ് ഹ
ഉം ച്ചപാടും ബഹള ബഹളൊക്കെ കാണ എന്നാ അ ഒന്നും വലിയ പ്രശ്നംമല്ല പിന്നെ അവിടെ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ വേറെ പ്രശ്നോം ഇല്ല
ഹ്മ്മ് ഹ്മ്മ്
പിന്നെ ചേച്ചിയ ഉണ്ടെങ്കിൽ ചേച്ചിയുടെ പുറവിന് നടക്ക ക്കും അവൻ അങ്ങനെ ചേച്ചി ചേച്ചിന്ന് വിളിച്ച അവൻ അവനവൾ ടെ പുറകെ നടക്കും ആ പിന്നെ അവള് പോയി ആ സ്കൂളിൽ പോവവാണെന്നുണ്ടെൽ പിന്നെ എന്റെ പുറകേന്ന് നടക്കും എങ്ങനെ ആ പിന്നെ ഇവന് ആഹ് ഫുഡൊക്കെ നേരത്തേ ഞാൻ റെഡിയാക്കും ഇവന്റെ ആ ഒരു മൂഡ് മാറുന്നതിന്റെ മുന്നേ എല്ലാം കുക്കിങ് എല്ലാം തീർക്കും ആ പിന്നെ ചേട്ടനുള്ളപ്പോ ചേട്ടൻ നോക്കും ചേട്ടന് ഈ ഷി പ്പ് വർക്കാ അപ്പൊ അതുകൊണ്ട് ആയി ഇപ്പ മൂന്ന് മണിക്ക് പോയാൽ മതി അപ്പം നൈ റ്റിങേത്തു ആ പിന്ന അതേപോലെ ഡേ അതേലേ രാവിലെ പോയാൽ മൂന്ന് മണിയാവുമ്പോഴത്തേനും വരും അങ്ങനത്തെ ഷിഫ്റ്റാ പിന്നെ നൈറ്റ് ഒക്കെ അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് വ അപ്പം നമുക്ക് അതനുസരിച്ചിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്
ഉം ഉം
ചേട്ടനുള്ള സമയത്ത് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മീനോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ വെക്കും
ൻ്റളുവ
യറ്റൂബ് ഉണ്ടല്ലോ എന്തും പെകും എന്റെ പരീക്ഷക സുജേട്ടനായിരുന്നു എല്ലാ പരീക്ഷ ഉച്ചക്ക് ഇവിടെവാ മീൻ കറി ചിക്കൻ കറി ബീഫ് ആ ബീഫ് എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ബാ ഇല്ല്യ ഇവിടെ പരീക്ഷിച്ചതാ യൂട്യൂബിലുള്ള ഏത് ഐറ്റവും വെക്കും പിന്നെ ആ കുക്കിങ്ങൊക്കെ അറിയോ
പിന്നെ ഞാൻ എന്നെ നേരത്തെ ഇവിടെ പഠിപ്പിച്ചു കാരണം കെട്ടിച്ച് വി വിട്ട് കഴിഞ്ഞാലോ വീട് അവര് പരാതിയായിട്ട് വരരുതൊന്നും കണ്ട് ഇവിടെ അമ്മ എല്ലാം പഠിച്ച ചെവിട്ടത് ഉം പിന്നെ അത് കാരണം പിന്നെ എല്ലാം ചെയ്യും അങ്ങനെ ഒന്നും പരാതിയും മില്ല എന്ത് ഗിഫ് കിട്യലും അത് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല
അല്ലെങ്കിൽ ഓലും അങ്ങനെ തന്നെ എന്തെങ്കിലൊ മക്കളുടെ കാര്യം പ്ലാൻ ഇടുകണെന്നുണ്ടെങ്കിൽ ഇത് അറിയാവ എന്നുള്ളൊരു ചോദ്യം യില്ലായിരുന്നു അറിയത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടും ആ യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിലും എല്ലാം വെച്ച് പ്രിപ്പേർ ആവും ആ പെണ്ണിനും പോട്ടെ അറിയത്തില്ലളൊണ്ടൊന്നും നിൽക്കാറില്ല
ആ ഹാ
പല സാധനങ്ങള് എല്ലാം പുറത്തിറക്കി കഴിഞ്ഞേച്ചാ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പറ ഇതെന്റെ പരീക്ഷണമായിരുന്നുന്ന്
ആളെ കുറച്ച് നിർബധാട്ടോ ഞാൻ വി ണേ
ആഹ ഓക്കെ
ശരി
ശരി
അ